ഹലോ
ആ ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്കുന്ന്ണ്ട് ആഹ് പിന്നെ വർക്ക് യ്യ്ണ്ടോ
ഇല്ല ഞാൻ ഇല്ല വർക്ക് ചെയ്യുന്നില്ല
അതെ ഓൺലൈൻ ജോബിനെ കുറിച്ചൊക്കെ എന്താണ് അഭി പ്രായം
എഹ് എനിക്ക് ഓൺലൈൻ സദ മറ്റതിനെക്കാട്ടിലും പോയി വർക്കെയ്യുന്നതിനെക്കാട്ടിലും ഓൺലൈൻ ജോബായിരിക്കും നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് എക്സ്ട്രാ പോയി വരണ്ടാ വീട്ടിൽ ഇരുന്ന് ചെയ്യാം
അതെ
ക്കെ നല്ല ഉപയോഗണ്ടല്ലോ
വീണ്ടി
ആണല്ലേ
ആഹ് അതിങ്ങനെ ഏഹ് ട്യൂഷനായിട്ട് എടുക്കാട്ടോ അല്ലെ ഞാനെ ഇങ്ങനെ ഒരുപാട് ആ ഒരു ഒരുപാടിങ്ങനെ ഓൺലൈനായിട്ട് കൊറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നണ്ടായിരുന്നു പക്ഷെ ഇത് ഒന്നൂടി നല്ലതായി തോന്നിയിട്ടാ എല്ലാം നമുക്ക്ങ്ങനെ വിശ്വസിച്ചങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അത്യാവശ്യം നോക്കിട്ടെക്കെയാണ് ആഹ് അത് അങ്ങനെ കൊറേ ഇണ്ട്ട്ടാ ത തട്ടിപ്പ് പോലെ ക്യാര്യങ്ങളൊക്കെ ഇണ്ട് അത് നമ്മള് അത്രയും ശ്രദ്ധിച്ചിട്ടന്നെ ഓൺലൈൻ ആണെങ്കിലും നമ്മള് നോക്കിയിട്ടൊക്കെ വേണം ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടോന്നൊക്കെ നമ്മള് മുൻകൂട്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ വേണം അങ്ങനെ ചെയ്യാന്. അല്ലെങ്കി നമുക്കത് നമ്മുടെ എന്താ പറയാ അതെ റിസ്- കാണ് ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വന്നപ്പഴേ അതില്ല് അവര് പേ്മെന്റക്കേ ഇൻവസ്റ്റ്- ചെയ്യണം ഇരുവതിനായിരം രൂപ ഇൻവെറ്റ് ചെയ്യണം അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങന- വർക്ക് വന്നണ്ടോരുന്നു അപ്പം അത് ഇൻവസ്റ്റ് ചെയ്യക്കാര എന്നാ ഞാനും പിന്ന അങ്ങനെ മൈൻഡ് ചെയതില്ല
ആ ശരിയാ അതൊക്കെ ആ അതൊക്കെ തട്ടിപ്പാവാൻ ചാൻസ് ഉണ്ട്
ആ പിന്നിങ്ങനെ വന്നതാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ ട്യൂഷൻ എടുത്ത് കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ട്
അത് ആക്ച്വലി വളരെ നല്ലതാ കാരണം നമുക്ക് അറിയാവുന്ന കുട്ടികള് വീടിനടുത്തുള്ള കുട്ടികളൊന്നും വേണ്ടല്ലോ നമു ഇപ്പോ പഠിപ്പിക്കാൻ റെഡിയാണെങ്കിൽ ആ എവ ടുള്ള കുട്ടികളാണെങ്കിലും മതി നമ്മള് ഒരു സ്ക്രീനിന്റെ അപ്പുറത്തിരുന്നാൽ മതി യല്ലോ ഇപ്പൊ കേരളത്തിനക ത്തുള്ള ആരാണെങ്കിലും നമുക്ക് കിട്ടിയാ നമുക്ക് പഠിപ്പിക്കാം
അതേ ആ അങ്ങനെയുണ്ടേ ആ ഗൾഫിലൊക്കെ ഉള്ള കുട്ടികളെനെയൊക്കെ ഞാൻ ഇപ്പ പടിപ്പിക്കണുണ്ടേ
ആ അതെ അത് എന്റെ
അല്ല അതുപോലെ തന്നെ ഇപ്പൊ ട്യൂഷൻ പറഞ്ഞിട്ട് തന്നെ കൊറേ വരണുണ്ട് അതില് അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണുണ്ടേ ഒരു അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഫസ്റ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങ നിങ്ങളതില് ടീച്ചിങ്ങ് ചെയ്യാൻ പറ്റുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതില് ഇങ്ങനെ പ്രൊമോട്ടിങ് ചെയ്തി ട്ട് കൊറച്ച് അഡ്മിഷൻ കൊണ്ടുന്നാ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആ പിന്നെ കുട്ടിയാണങ്കിൽ ചെറുതാണ് നമുക്ക് പുറത്ത് പോയിട്ടും വർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പ വീട്ടിലുള്ളവരെ മാ അത്ര ആശ്രയിച്ചിട്ട് ജീവിക്കുന്നത് ശരിയല്ലല്ലോ
ഉമ് അത് ശരിയാണ് നമ്മക്ക് അതെ അതെ നമ്മക്ക് ഒരാവശ്യത്തിന് വേറെ ആളുടെയും മുമ്പില് കൈ നീട്ടേണ്ടി വരില്ലല്ലേ
അതെ അതാണ്ട് ആഹ് അല്ല നമ്മളിപ്പോ പോറത്തു പോയിട്ട് ചെയ്യണേക്കാട്ടിലും അത്രയും നല്ല തന്നെയാണ് വീട്ടില്ല് ഇുരുന്നിട്ടണ്ട് നമ്മള അതായത് പണികളും കുട്ടികളെ നോക്കലും വീട്ടത്തെ കാര്യങ്ങളും ഉറങ്ങണെങ്കിൽ ഉറങ്ങ ഒരു രണ്ട മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉള്ളു അതെ
ആഹ് അയിന് എനിക്ക് തോന്ന്ണൂ ആ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് അല്ലാരുടെ ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒണ്ടല്ലോ ഇപ്പൊ ഓൺലൈൻ അ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിട്ട് നമുക്ക് തന്നെ ആ കണ്ടന്റ്ക്രിയേഷൻ ആണെങ്കിലും ആഹ് അതെയതെ അതൊക്കെ നല്ലതല്ലേ നമ്മളൊക്കെ തട്ടിപ്പ് ആണോ എന്ന് പേടി
അതെ ആഹ് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വിചാരിച്ചുട്ടുണ്ട് ഈ ഹെയർ ക്ലിപ്പ് ഹെയർ ബാൻസ് അതിന്റെ ഒക്കെ ഓൺലൈനായിട്ട് ഇങ്ങനെ തൊടങ്ങനൊക്കെ നോക്കിട്ടുണ്ടായിന്ട്ടോ ആ പക്ഷെ അത് ഏ ഇപ്പൊ നമ്മളിങ്ങനെ അത്രയും പേരിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോമ്പഴല്ലേ അതിനൊരു ഇത് വരുള്ളു അങ്ങനെക്ഷേ ആ റീച്ച് കിട്ടണം റീച്ച് കിട്ടിയാല നമുക്ക് ഇങ്ങനെ കേറാൻ പറ്റുള്ളൂ അപ്പ അത് നല്ല കാര്യത്തില് നടന്നില്ല്യാ
ആ നമ്മുക്ക് ഒരാൾ ഇപ്പോ നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കി ല് അതിനാദ്യം ഒന്ന് റീച്ച് ആയി കഴിഞ്ഞാ പിന്നെ നമ്മക്ക് എന്തിട്ടാലും കൂടുതൽ പേര് കാണും അപ്പോ നമുക്ക് കൂടുതൽ സെയില് കിട്ടും പക്ഷെ അതൊന്ന് തുടങ്ങി കി കിട്ടാൻ വലിയ പാടാണ് നമ്മള് തൊടങ്ങണ്ടേ നമ്മള് സിറോ ഫോളോവേയ്‌സ് ആണ് അവിടുന്നു നമ്മള് ഫോളോയ്സിനെ ഒണ്ടാക്കണം നമ്മുടെ വർക്ക്‌ ഇഷ്ടപ്പെട്ടാ നമ്മള് ഫോളോ ചെയ്യണം അവര് അപ്പൊ തുടക്ക ത്തിൽ നല്ല വർക്ക് ഇണ്ടാവും പക്ഷെ അത് ക്ലിക്കായി കഴിഞ്ഞോ കഴി- നമുക്ക് നല്ല-
അതെ പക്ഷെ അതിന് നമ്മള് തുനിഞ്ഞ് എറങ്ങന്നെ വേണം നമ്മള് അത്രേം അതിന് ഫോ പിന്നെ ആ കാര്യമായിട്ട് ഞങ്ങള് അങ്ങനെ ഇണ്ട- പിൻ ചെയ്തില്ലട്ടോ ആ ഫസ്റ്റ് തന്നെ അങ്ങട് ആയാ അപ്പൊ കുറച്ചൊക്കെ ഇതായി വന്നതാ അപ്പൊ പിന്നെ ഒരു താല്പര്യല്ലാണ്ടായി പിന്നെ അപ്പ തന്നാണ് ഈ ഓൺലൈൻ ആയിട്ട് ഇത് കിട്ടിയത് അപ്പൊ പിന്നെ ആ എന്തുകൊണ്ടും നല്ലത് ഇതാണ് ഇതാകുമ്പോ നമുക്ക് അത്ര നമ്മൾ കാര്യയിട്ട് അങ്ങനെ ചെയ്യും വേണ്ട നമ്മളങ്ങനെ ഇതായിട്ട് കൊടുക്കും ക്കും വേണ്ടല്ലോ ട്യൂഷൻ എടുക്കാൻ അവര് കുട്ടികളെ തരും നമ്മളിങ്ങനെ പഠിപ്പിക്കുക
ആ ശരിയാണ് നമ്മളീ ഓൺലൈൻ ബിസിനസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരുപാട് വാസ്റ്റ് ഓഡിയൻസ് അല്ലേ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇഷ്ടം പോലെ കാണുന്ന ഒരു സംഭവം ആണല്ലോ നമ്മളിപ്പോ ഇതൊരു ഓ ലൈൻ ഷോപ്പ് ആണെങ്കിൽ നമ്മടെ ഷോപ്പിലേക്ക് ആര് വര്ന്നോ അത്രെയല്ലേ ഒള്ളൂ നമ്ക്ക് കസ്റ്റമേഴ്സ് പഷേ നമ്മൾ പ്പൊ ഒരു ഓൺലൈനാണെന്ന് വെച്ച്ട്ട്ണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്ക്ന്ന എല്ലാവർക്കും നമ്മ്ടെ പ്രോഡക്റ്റ് എന്താന്ന് വെച്ചാ അത് കിട്ടാൻള്ള ഒര് ഓപ്ഷനുണ്ട് അപ്പോ അത് വല്യൊരു ബിസിനസ് ഓ പ്ഷനായിട്ടെനിക്ക് തോന്നി
അതെ ക്ഷെ അത് ക്ലിക്കായികയ്ഞ്ഞാ അതന്നേണതൊരു ദ ട്ട്
ഉം അതെ അതെ അതെ ഉം അതൊണ്ട് നമ്മളെ ഫസ്റ്റ് ഓർഡർ ഭയങ്കര വെലപ്പെട്ടതായി ഞാനും ഇടക്ക് ക്ക് ഒരു പരിപാടിന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംങ്ങ് എന്നുപറഞ്ഞ ഒരു സംഭവം മുണ്ട് അതായത് ന നമ്മള് ഒരു പ്രൊഡക്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന് ആമസോണിലേയോ? ഫ്ലിപ്കാർട്ടില ഏതെിങ്കില് ഒരു പ്രൊഡക്ട് പ്രൊമോട്ട് ചെയ്യുവ ചെയ്യുന്നേ അപ്പം എന്നിട്ട് അതിന്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ലിങ്ക് വെച്ചാണത് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ലിങ്കും ഉപയോഗിച്ച് ആരെങ്കിലും മേടിക്കുമ്പോ അതിന് പ്രോഫിറ്റ് കിട്ടുന്ന പോലെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു
ആഹ പെർപ്പിൾൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ
അതെ അതെ എല്ലാ എല്ലാത്തിനുണ്ട് അങ്ങനെ പക്ഷെങ്കി ക്ലക്ക് ആവണം ഞാൻ പുതിയായിട്ട് അക്കൗണ്ട് തുടങ്ങി അതല്ല നമ്മളൊ ഒരു ആപ്പ് വെച്ചിട്ട് ഇപ്പ നമ്മള് ഫ്ലിപ്കാട്ടിൽന്ന് ഇപ്പോ ഒരു പ്രോഡക്ട് എടു അതപ്പോ ഒരു ഡ്രസ്സ് ഉം ഡ്രസ്സ് ഒരാ പ്പന് കൊടുത്തിട്ട് അത് നമ്മുടെത് ലിങ്കാക്കും.
ആ ആ
ഈ ആൾക്കാരിപ്പോ ലിങ്ക് ചോദിക്കുമ്പോ ഈ നമ്മുടെ ലിങ്ക് അയച്ച് കൊടുക്കും. ആ ലി
എന്നിട്ട് അവരത് വെച്ചിട്ട് വാങ്ങിക്കാണെങ്കിൽ ആ ശരിയാ ഫസ്റ്റ് മീഷോ ഡൗൺലോഡ് ചെയ്തപ്പോ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായി. അങ്ങനെ നമുക്ക് ഇത്ര പെർസെന്റേജ് നമുക് കിട്ടും നമ്മളൊരു എമൗണ്ട് പറയാ അതിലൊരു എമൗണ്ട് ണ്ടാകും അതല്ലാണ്ട് നമ്മളൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടെ കാണിക് കാ പിന്നെ അവർക്ക് ഓർഡർ വരുമ്പഴും ആ എമൗണ്ട് അവർ കൊടുക്കുക അപ്പോ അതിന്റെ ആ ഒരു പെർസന്റേജ് നമു
അതെ അതെ അതെ അതെ അതെ പക്ഷെ അതെന്ന് പറഞ്ഞാ ഞാൻ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങി ഫോളോവെർസ് ഒന്നും ഇല്ലല്ലോ അത് ക്ലിക് ആയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യെ നിർത്തി. തുടക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് പിന്നെ വേഗം ക്ലിക്ക് ആകുകവാണെങ്കിൽ നല്ല റേ ച്ചെക്കെ കട്ടുണെങ്ക നമക്ക് ചെയ ഇൻട്രസ്റ്റ് ണ്ടാവും പക്ഷെങ്ക ഇല്ലാണ്ട് ഞാൻ ചെയ്യുന്നു പക്ഷെ അത് ക്ലിക്ക് ആയില്ല
അതെ നമ്മള് കുറെ എങ്ങനെ നമ്മളിപ്പോ അത് തുടക്കത്തി തന്നെ നമുക്ക് ഒരു ഇതില്ലെങ്കിലും നമ്മള്െ എങ്ങനെ കണ്ടിന്യൂ ചെയ്യയാണെങ്കിൽ ചിലപ്പോ നമുക്ക് ആവും പക്ഷെ നമ്മൾ അതായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറ പറയുമ്പോലെ നിർത്തുമ്പോൾ തന്നെയാണ് അത് ശെരിയാവാത്തത്
ക്കും നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഉ
ഉം
യഥാർത്ഥത്തി ഇങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നേ അതിനകത്ത്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പ നമ്മളരു പോസ്റ്റ് ഇട്ട്
ആം
നൂറ് പേര് കണ്ടന്ന് വ അതിനകത്ത് പത്ത് പേര് ഊഹിച്ചേ അതിതാത്ത് അഞ്ച് പേര് മേടിച്ചാൽ തന്നെ നമക്ക് അഞ്ഞൂറ് രൂപ അടുപ്പിച്ച് കിട്ട് ടും അപ്പൊ നൂറ് പേര് മേടി - - ച്ച ഒറ്റ പോസ്റ്റ്ന്ന് നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നില്ലേ മാത്രല്ല ആ പോസ്റ്റ് ഒ ഒത്തിരിയും നാൾ അവിടെ കിടക്കുവല്ലോ എപ്പ ആള് കണ്ടാലും എപ്പ ലിങ്ക് ചോദിച്ചാലും എപ്പ മേടിച്ചാലും നമുക്കത് കിട്ടും നമ്മളതിനെ പറ്റി വു പിന്നെ കൂടുതൽ നമ്മൾ അതിനെ വന്ന് ചെയ്യണ്ട
അതെ ആഹ് അതുപോലെ ഈ മണീച്ചേയിന്ന് പറഞ്ഞട്ടൊരു സംഭവം ഉണ്ടായിരുനൂല്ലോ നമ്മളിപ്പൊ ഒരു നൂറ്റി ഇരുപത് രൂപ കൊടുക്ക കൊടുക്കാണങ്കിൽ നമ്മള് അക്കൗണ്ട് ആഹ് ഓപ്പൺ ആക്കി തരും അതില് നമ്മള് വീണ്ടും നൂറ്റം നൂറ്റിരുപ രൂപടുതിട്ട് വേറെരാളെ അതി ജോയിൻ ചെയ്യിച്ചെയിപ്പിക്കുമ്പോ നമുക്ക് ആ നൂറ്റിരുപന്റെ പകുതി നൂ അറുപത് രൂപ കിട്ടും വീണ്ടും നമ്മള് അവരുടെ താഴെ ചേർക്കുമ്പോ അതിന്റെ പകുതി ആഹ് അറുപതിന്റെ മുപ്പത് രൂപ നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനായിട്ട് എങ്ങന ആഡാക്കി ആ ഡാക്കി പോവാ അങ്ങനെരു ചെയൻ ആഹ് ഒരു എന്തോ ചെയിൻ മാർക്കറ്റിങ്ങോ അങ്ങനെന്തോ ഒരു സംഭം ഉണ്ടാരുന്നു പക്ഷെ അത് അതിലിങ്ങനെ എന്നോ പത്ത്മണി എഹ് പത്ത്മണി എന്താ ഒരു കിലോ ആയിട്ട് കൊടുക്കയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ കിട്ടും ണ്ടേ നമ്മള് വാങ്ങ നമ്മള് പ്ലാന്റ് വാങ്ങിട്ട് നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിങ്ങനെ ഒരുപാടുണ്ടാവുല്ല അത് ഒരു കിലോ ആക്മ്പോ നമ്മ കൊടുത്തഴി അഞ്ഞൂറ് രൂപ അവര് പേയ്മെന്റ് അയച്ച് തരും
ഓ ഓ ഓ
വീണ പോലൊക്കെ ഇപ്പ പത്ത് മണ്ടൊക്കെഓരോ സെലിങ്ങ ഒക്കെറാം ണ്ടല്ല അതേപോലൊക്കെ പക്ഷെ അത് ഒരു ആറു മാസം ഉണ്ടായേള്ളു അപ്പളത്തിനെ പൊളിഞ്ഞു
ഓഹ് ഓ
ണ്ടായി പക്ഷെ കുറെ പേർക്കൊക്കെ കിട്ടയിട്ടാർന്ന് കേട്ടോ പിന്നെ നമ്മളീ ആയ് നമ്മളി ചേരുമ്പോ ഒരു നൂറ്റി ഇരുപത് കൊടുക്കണ്ടല്ലോ അതിന് പകരമായിട്ട് നമുക്ക് ഒരു അഞ്ച് സോപ്പ ഒക്കെ തരവ് അവര് അതായത് പ്രൊഡക്റ്റ് വാങ്ങണ പോലെ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പൊളിഞ്ഞതറിയില്യ കുറച്ചിസം അവര് അവ ടെ മാനേജേഴ്സ് ഒക്കനെ പറഞ്ഞൂട്ടോ ഏത് പൊളിയൊന്നുല്ല അത് ഭയങ്കര സക്സസായിട്ട് പോയികൊണ്ടിരിക്കണ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ചെറിയ എമൗ നൂറ്റിരുപതല്ലേ ഉള്ളൂന്ന് വിചാരിചിട്ട് അങ്ങനെ ജോയിൻ ആയതാ ഞാന് ഇപ്പ ഓൺലൈൻ ട്യൂഷ തിന് മുന്നേട്ടോ
ആ ആ
അതേപൊലെ നമ്മള അത്രയും ശ്രദ്ധിച്ചിട്ട് ഈ ഓൺലൈൻ ബിസിനസിലക്കെ ഇതാവാൻ പറ്റ
ആവാൻ പറ്റുള്ളൂ അതെ അതെ ആ എനി എനിക്ക് പക്ഷെ ഓൺലൈനിൽ ആരുടെയങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നമ്മളായിട്ടൊരിത് തുടങ്ങുന്നെരിക്കും എനിക്ക് നല്ലത തോന്നുന്നിണ്ട് കാറാ ഇതുപോലെ ഈ തട്ടിപ്പ് കേസാണെങ്കി അങ്ങനെയൊന്നും വരില്ലല്ലോ ഉം പിന്നെ അവർ
അങ്ങനെ ചെയ്യിണ്ടിട്ടോ സ്ത്രീകൾന്നെ
ആ ആ അച്ചാറ് അതെല്ലാം ഓൺലൈൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യല്ലേ കാരണം ഈ വീട്ടിരിക്കുന്ന അമ്മമാർ ആ അതെ
ആ ഇൻസ്റ്റക്കെ തുറന്നാ ഫുള് താണ് ഏ പിന്നെ മെഹൻ ടി കോണ്ട് നൈൽ കോണോ ആ അല്ല അതൊക്കെ പറയണ പോലെ സ്ത്രീകൾ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവരിക്കൊരു വരുമാനം ആ വരുമാനാവണല്ലോന്ന് വിചാര്ച്ച്ട്ടാണ് അവരങ്ങനെ ചെയ്യ്ന്നത് അല്ലാ നല്ലൊരു താണ് ട്ടത്
ഉം അതെ വെർതെ ചുമ്മാ ഇരിക്കല്ലല്ലോ അവർ ക്ക് വേണ്ടത് അവര് തന്നെ ഇണ്ടാക്കു ന്ന പോലെ
അതെ അല്ല പണ്ടത്തെ ആ ഒരു ണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നന്നായിട്ട് സ്ത്രീകൾ അങ്ങനെ ചിന്തിക്കണുണ്ട്
ഉം അതെ എന്റെ ഒരഭ്പ്രായത്ത്ല് ഓൺലൈൻ ബിസ് സ്നസ് മാത്രം നല്ല ഞാൻ വിളിക്കാം കേട്ടാെ
ആ ശരി
ഓക്കെ